ഹലോ ആ ആ കേക്കാം കേക്കാം.
എന്നാ എടുക്കുവ?
ഞാൻ ഇച്ചിരി പപ്‌സ് തിന്നായിര്ന്നു.
പപ്പ്സോ ആ ബർത്ത്ഡേ ആയിട്ട് പപ്പ്സേ ഉള്ളോ വേറൊന്നും ഇല്ലേ കഴിക്കാൻ?
ന്താ ഇങ്ങളെ ഇന്നലെ ആ ഇത് പപ്പ്സ് അപ്പൊ ഇന്നലെ ഏട്ടായി വൈകിട്ട് വന്നപ്പോ കൊണ്ടോന്നാ അപ്പം അതവടെ ഇരിക്ക്ന്ന കണ്ടപ്പം ഞാനങ്ങ് എട്ത്ത് തിന്നാ
പപ്പ്സപ്പ മുട്ട ഇല്ലേ തിനാത്ത്
ആ ഏതാ അങ്ങനത്തെ അല്ല അല്ലാത്ത വേറെന്തോ ഐ മീൻ പപ്പ്സിന്റെ ബോഡി പോലെ വരും പക്ഷെ ഉള്ളില് സില്ലിങ്ങ് വേറയാ
ആ എന്ത് മധുരാണോ
ആ എസ്
ആ നീണ്ടിരിക്കുന്നോരു സംഭവം ആണോ
ആഹ ആ അതെ നീൻ
നീളൻ ഇല്ല എന്നിട്ട അകത്ത് കറുത്ത കളർ പോലത്തെ ഒരു അതിരട്ട് അതല്ലേ ആ അത് മറ്റേ ഒരു പാക്കറ്റ് നാലെണ്ണം വരുന്ന ആ സംഭവം അല്ലേ
അത് അല്ലടാ എടാ ഈ ബണ് പോലത്തെസാനം അല്ല
ബണ്ണല്ല ഇത് നീളതി പ സിന്റെ അതേ
ഇതെന്നാന്നോ ഇത് ഏട്ടായി ആ ഇത് എട്ടായി കടയിൽ അവർക്ക് വൈട്ട് ചായയുണ്ട് അപ്പൊ ഇതേപോലെ കടിയുണ്ട് അപ്പം ചില ദിവസം മിച്ചം വരും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എടുത്തോണ്ട ആ ഈ സീറ്റിന അത് അങ്ങനെയൊക്കെ ഉണ്ട് സീറ്റിനായ ചിലപ്പോ ബോണ്ട ആയിരിക്കും ചിലപ്പം ഇതേപോലെ വട്ടയപ്പോയിരിക്കും മുഴുത്ത ഒരണ്ണം വലിയ വട്ടത്തില്ലേ
ആഹ്‌
മ്മ് മിച്ചം വരുമ്പോ ഇണ്ട്കൊണ്ടുവരും
വേറെരും ഇപ്പ വീട്ടിൽ കൊണ്ടുപോവത്തില്ലേ
ചിലരൊക്കെ കൊണ്ടപോവും ചിലര് കൊണ്ടു പോകത്തില്ല ഈ പറയും പോലെ വീട്ടില് ചിലപ്പോ അച്ഛനും അമ്മയും പ്രായവര് മാത്രം ഉള്ളെങ്കിൽ കൊണ്ടു പോയാല് അവരാരും കഴിക്കത്തൊന്നുമില്ലല്ലോ ഞാൻ പറയും എല്ലാം ഇങ്ങ് കൊണ്ടുവരാൻ പറയും
ആണോ കുഞ്ഞ് എന്തേയ്
ഉറങ്ങി ഉറങ്ങി
ആണോ എന്നപറ്റി ആ ഒ ഒറക്കംവരേണ്ട സമയമായർന്നു
ആഹ ഇന്ന് ഉച്ചക്ക് ഉറങ്ങുന്ന പിന്നെ ഇന്ന് അത്ര ഉറക്കൊന്നും ശരിയായില്ല ഞങ്ങള് ഒരു സ്ഥലം വരെ പോയേക്കുവായിരുന്നു
ആയിരുന്നോ ആഹഹ ഉ അതല്ലേലും അങ്ങനാ നമ്മള് വീട്ടില് ഇരിക്കുന്നപോല്ലല്ലോ എവിടെേങ്കലും പോയാല് ആ ആരേലും വീട്ടിൽ നിന്നാലോ എവിടേലും അതൊക്കെ അവർക്ക്‌ ഉറക്കമൊന്നും സെറ്റ്
അതെ അതെ അതെ അതെ അതെ ആ പിന്നെ ചോറൊക്കെഉണ്ടോ
എന്തോ
ആ ഞാന് പറഞ്ഞില്ലെ ഒരു സ്ഥലംവരെ പോയേക്കുന്ന് ഞാനപ്പ അവിടുന്ന് കഴിച്ചിട്ടാണേ വന്നതെ അപ്പൊ ഈ പറഞ്ഞോല്ലെ അന്നേര അങ്ങ് ഓ പ്രത്യേകിച്ചോന്നുംല്ലായിരുന്ന ഡാ പക്ഷെ അങ്ങ് വേറെ അടുത്ത് പോയി കഴിക്ക നമക്ക് ങ്ങ് നറയും ത്തില്ലോ തൊണ്ട് ഞാനിപ്പോ ഈ സാധനം എടുത്ത് തിന്നെ അതാ
ആ ആണോ ആ അമ്മയൊക്കെ എന്തേ
അമ്മ ഇച്ചിരി ചക്കപ്പഴം കിട്ടിയായിരുന്നേ അന്നേരം അത് വഴറ്റി ഫ്രിഡ്ജ് വെച്ചക്കുവായിരുന്നു കുറ ച്ചെടുത്ത് കഴിഞ്ഞ് സട ഉണ്ടാക്കി ബാക്കി അന്നേരം പടഉണ്ടാക് കന്നും പറഞ്ഞൊണ്ടിട്ട് വഴക്കനായിട്ട് രു അല്ല വഴട്ടാൻ നിനീ അടെ ഉണ്ടാക്കാൻ പോയി
ആണോ അപ്പൊ കുഞ്ഞിനി ഉണരാന്ത താമസിക്കോ ഒത്തിരി നേരം കിടന്ന്റങ്ങിക്കോകൊളുവോ
ഓ എന്നാലും കണക്ക ഞാൻ പിന്നെ ഇവിടെ ഇപ്പ വന്ന് കിടന്ന പോയിട്ട ഒന്നി തലവേദന എടുക്കുന്ന് കുളിയൊക്കെ കഴിഞ്ഞ
ആ എനിക്ക് അതുപോലൊയിരുന്നു ഇന്നലെ ഒരു സ്ഥലം വരെ പോയിട്ട് അന്ന് കുളിച്ചിട്ടല്ല അല്ല അത് വെയി ലങ്ങോട്ട് പെട്ടെന്ന് അത്രയും വെയ് ഡയറക്ട് വെയിലടിച്ചിട്ട് തലക്കകം ഭയങ്കര പ്രശ്നായിരുന്നു എന്നിട്ട് രാ ത്രീ തല കഴുകിയിട്ട കിടന്നതപ്
ആ ആ ഞാനന്നേരം ഈ പറഞ്ഞ പോലെ അവളുടെ കൂടെ വന്നിവിട കിടക്കുവായിരുന്നു
ആരുന്നല്ലേ ആ ഞാനും കെടക്കുവാരുന്നു. ചുമ്മ കെടക്കുവ അല്ലെ എന്നാ ചെയ്യാനാ ഉം അം അച്ഛന് പണിയുണ്ടോ? അവിടുത്തെ
അച്ഛൻ അച്ഛനിന്ന് ഇവിടേ ഒണ്ടായിരുന്നു. എങ്ങും പോയില്ല. ഇന്ന് പണിയില്ലായിരുന്നു അപ്പം ആഹ് നാളെ ഇച്ചിരി വളം കലക്കി ഒഴിക്കണോന്ന് പറഞ്ഞേ.
ആ
ആ തോട്ടത്തിൽ അന്നേരം അതിനെന്തോ പിണ്ണാക്കോ എന്തോ മേടിക്കാനായിട്ട് പോവാൻ തൊടങ്ങുന്ന്.
ആണോ നമു ക്കടുത്ത് കടയൊണ്ടോ അതോ സിറ്റീ പോണോ?
ആ കുറച്ചൊന്ന് പോയാ മതി ഒര് ഒരു കിലോമീറ്റർ അത്രേ ഒള്ളൂ.
ആ ഹ ഹാ ആ അന്നേരം ഈ ഏഹ് ഉം ആഹാരൊക്കെ നാളെ പ്പം എന്നാ വെക്കും
നാളേ ച്ചിരി കപ്പയും പോർക്കും വാങ്ങിക്കാന്ന് പറയ്ന്നു
ആണോ
അന്നേരം ആ ആ നോൺവെജ്ജാെന്നും അങ്ങനെ വെക്ക ചിക്കൻ മാ ത്രം പിന്നേം വെക്കുവേ
ആ
അല്ലാണ്ടൊന്നും ഞാനങ്ങനെ വെക്കലിൽല്ല
ആണോ അപ്പൊ ഞാനന്ന് ഞങ്ങളന്ന് വന്നപ്പോ ആരാ വെച്ചേ നീ ആണോ വെച്ചേ
അല്ലല്ല അതൊക്കെ അമ്മയാ അന്നാ എരിവല്ലേ അന്ന് ഇച്ചിരി മൊളകിനും എരിവ് കൂട്തലായ്ര് ന്നു നമ്മളെ ഒര് കണ അതായത് സാധാ വെക്ക്ന്ന കണക്കിന് വെച്ചപ്പത്തന്നെ എരിവ് കൂടിപ്പോയ്
ഓ അ
ആഹാ അ മൊളകിൻ ട്ടെ ഊം അത് കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ ആശ് റിലൊക്കെ ആയി പിറ്റേ ദുവസല്ലേ അന്ന് ട്ട് അതെല്ലാം പിന്നെ അപ്പ ഞങ്ങള് ഒന്ന് രണ്ടൂസ്
ശെരിയ ഞങ്ങവടെ വന്നതിന്റെ പിറ്റേന്നല്ലേ ഈ പരിപാടി ഈ സംഭവിച്ചേ
അതെ അതെ അതെ അതെ വന്നിട്ട്ന്നെ ഇതെല്ലാം കൂടെ വേസ്റ്റ് ആയി പോയി അന്നാണ് ഒത്തിരി ഉണ്ടായിത് എനിക്ക് തോന്നുന്നു ഇറച്ചി മീന് തല തലക്കറിയുണ്ടായി അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നേ
ആ അത് ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ആശുപത് ത്രിയിലാണോ കൊണ്ടുവന്നേ
ആ അവിടെ അവിടെ നമ്മുടെ അവിടെ പരിസരത്തുള്ള ആസ
ആഹ ആ ആ ആഹ ഇപ്പൊ അതിന്റെ വല്ല പ്രശ്നവും ഉണ്ടോ ണ്ട ഉ അങ്ങനെ
ഇപ്പൊന്നുല്ല കൊഴ
ഉ ചെലര് പറയും ഇങ്ങനെ വണ്ണം വെ ക്കും അല്ലെങ്കിൽ കൊറച്ച് ദൂര പ്രശ്നം ആ എന്നൊക്കെ പറയുവേ
ആഹ് ഇതുവരെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല പുള്ളി ആക്റ്റീവാണ് ആ
അതിനെ കുറിച്ച് പിന്നെ വീട്ടിൽ ചർ ചെയ്യോ
ഓ എടയ്ക്കങ്ങള് പറയു എടയ്ക്കാങ്ങോട്ട് എളകിയില്ലേന്നൊക്കെ ചോയിക്കും
ആണോ ആ ഹാ അ എനാ പുള്ളിക്ക് മറ്റേ ഡോക് ടർന് കൊറച്ച് കാശ് കിട്ടി അയാ അഅ്
അതെ അതെ അതെ അതെ അതെ അതെ പക്ഷെ കഴിഞ്ഞുസം ഇവിടന്ന് ഒരു പുള്ളിക്കാരനെ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ആ പുള്ളി മരിച്ച് പോയി ഐ മീൻ വി വീട്ടീന്ന് യെടുത്തപ്പഴേ ലേറ്റായി പോയായിരുന്നേ
ആഹാ
അപ്പയേട്ടായ്ടെ കൂട്ടുകാരന്റെ അച്ഛനായിരുന്നു അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയേക്കുവാരുന്നന്ന് അന്നിട്ട് തിരി ച്ചാമ്പലത്തിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയിരിപ്പിനാ ഞങ്ങളിവിടെ വന്ന് നാല് അഞ്ച് മണിക്കാണ് അടക്കുന്നതേ ന്ന് പ റഞ്ഞെ അപ്പൊ ഞായറാഴ്ചയും കൂടല്ലേ അപ്പം ഒരുവിധ തീ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കിട്ടി പോസ്റ്റ്മോർട്ടം ചെയ്താൽ പിന്നെ ഒത്തിരി നേരം വെയ്ക്കേലല്ലോ
ആഹ് വെക്കത്തില്ല ഇതാവും ഉം
പിന്നെ ആ ഒരു മണിക്കൂർ ആ ഒരു മണി ക്കൂറ് നാല് മണിക്ക് കൊണ്ടുവന്ന് അഞ്ച് മണിക്ക് അവരടക്യ അത്രയും ഗ്യാപ്പേ വെച്ചുള്ളൂ പിന്നെ മക്കളൊക്കെ ഇവിടെടുത്തുണ്ടായിരുന്നേ
ആഹ് അപ്പൊ നീ നിങ്ങള് നീയും കാണാൻ പോയോ അതോ ചേട്ടായി മാത്രേ പോയൊള്ളൂ
ഏട്ടായി മാത്രേ പോയൊള്ളൂ ഏട്ടായിയുടെ കൂടെ ജോലി ചെയ്യുന്ന പുള്ളിയാണേ പുള്ളിയുടെ അ ഛനാ പണ്ട് തൊട്ടേ ഭയങ്കര ഇവിടെ അടുത്തുള്ളല്ലേ അങ്ങനെ പിന്നെ അവിടുന്ന് ഒറ്റ ഇരിപ്പി ഇവിടെ വന്ന ഈ ഹല്ലറും കാലക്കങ് വേന എടുത്ത്ു കാര്യം ഒരേ ഇരിപ്പി ഇരുന്ന് വന്നപ്പോഴേ പിന്നെ ഏട്ടക്ക് ഇങ്ങനെ പോണോ തണ്ട് പിന്നെ ആര ഇടക്ക് നിർത്താനോും പറഞ്ഞ പറഞ്ഞില്ല ഇങ്ങങ് വിട്ടടിച്ച് പോരുവർ ആഹ പിന്നെ വന്ന് ആ മരിച്ചിടക്കിനും പോയിട്ടെല്ലാം കഴിഞ്ഞിട്ട് മറ്റ വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ കൊണ്ട വിടാൻ അത് കഴിഞ്ഞാ പോയത്
ആഹാ അന്നേരം ഹർ ഇ ഇപ്പോ ഇടക്ക് നി ഇങ്ങോട്ട് വരുന്നുണ്ടോ വീട്ടിലട്ട് ഇറങ്ങുന്നുണ്ടോ
ഇനി എന്നാ ഇനിയിപ്പം നിക്കാനായിട്ടൊക്കെ വരവ് ഇനിീ കുഞ്ഞിന്റെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളു
ഉണ്ടാക്ക
ആഹ ഞാന ഏപ്രിൽ മാസം വന്ന ഒരാഴ്ച നിന്നിട്ടാ വന്നേത് ഇപ്പ മെയ് ജൂണായി ഇപ്പ ഒന്നാത്തെ കാര്യം എടക്ക് കുഞ്ഞച്ചിരി കൂടെൊക്കെ ഇതായിട്ട് പറയാനും അച്ഛ അമ്മയൊക്കെ ആയ വിളിക്കാനൊക്കെ തുടങ്ങിയ കൊണ്ട് ഏട്ട വിട്ട് സമ്മക്കല
ആഹ
രാവിലെ ഇതുണ്ടല്ലോ രാത്രി എന്നന്ന് വേട്ടേ വരുമ്പോ ഉറ അന്നേരം എട്ട് മണിയാാവുമ്പോ മാക് ക്സിമം അപ്പോഴത്തേക്കും അവള ഉറങ്ങും ആ അത് കഴിഞ്ഞ് ഏട്ടായി ഒരു എട്ടരയാകൻ വരും പിന്നെ ചോറ് കൊണ്ടിട്ട് ഞങ്ങൊ ഒരു പത്ത് മണി ഒമ്പതര സമയത്ത് ഒന്ന് കിടക്കാൻ തുടങ്ങുമ്പോ അയിെപ്പ ഞോണ്ടിയ എടുത്ത് ഞെക്കി പീച്ചി അതിനന് എങ്ങനെലും കോണത്തിൽ കാറിച്ചിട്ടേ കിട
അത അതെ അതെല്ലാ അച്ഛന്മാരും അങ്ങനൊടി ഇവിടെ ഇത് അങ്കമ്പാടി വിട്ട ട്ട് ചിലിവങ്ങളൊക്കെ ഉറങ്ങി കടക്കു അങ്ങനൊക്കെ ആണെങ്കിൽ ആഹ ഓർ അയ്യോ അച്ചോടി പൊന്നെ ഉറങ്ങിയ ഓടിയന്ന് പറ പോയി രണ്ട് കുത്തും കില്ലും കൊടുത്ത അതിനെ ഉണത്തി കാറിച്ച്
ഇവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് വീട്ടില് അപ്പം ഫോണിൽ കണക്റ്റഡാണ് അപ്പോം അവിടെ കടയിൽ നിന്ന ഇറങ്ങാൻ നേരത്ത് നോക്കും കൊച് ഉറങ്ങി വന്ന അപ്പം ഒന്നീ പുറത്ത് ഞങ്ങള്ൾ കാണും മിക്കപ്പോഴും അല്ലെങ്കിൽ അകത്താണെങ്കിൽ സൗണ്ട ഒക്കെ കേക്കാലോ
ആഹ ഹഹ് ആഹ
തെക്കും ഇങ്ങനെ ഇങ്ങനെ പറയും എന്ന് ഞാൻ ക്യാമറ നോക്കുമ്പോഴത്തേക്കും കൊച്ച് അവിടെവിണന്ന് കളിക്കുവായിരിക്കും. അപ്പൊ ഉണന്നിരിക്കുവാണല്ലോന്നോർത്ത് ഞാൻ ഓടി വരുമ്പഴത്തേക്ക് അതിനെപ്പ പിടിച്ച് ഉറക്കും എന്നൊക്കെ പറഞ്ഞ് എന്നും പരാതി പറച്ചിലാ.
ആണോ അതന്നെ അടി ക്യാമറ വെച്ചേ ഏലത്തിന്റെ എന്തെലും ഇതുകൊണ്ടാണോ?
ആഹ് ചുമ്മാ വെച്ച ഒത്തിരി നാളായിട്ട് പറയുന്നുണ്ടായിരുന്നേ. നമ്മളൊക്കെ എവിടെലും പോകുമ്പോഴെ പിന്നെ ഈ ഒരിടക്കൊക്കെ ആ ഒരിടക്കൊക്കെ ഈ കള്ളം മാരുടെ പിന്നെന്നാ ബ്ലാക്ക്മാനോ വൈറ്റ്മാനോ അങ്ങനെയൊക്കെ പറയുന്ന കേക്കാവേ. എന്നത്തിനാ വെറുതെ റിസ്ക് ഇടക ൻ പിന്നെ പകലൊക്കെ ആണെങ്കില് ഞാനിവിടെ തന്നെയുള്ളപ്പം ഇപ്പം ആരേലും ബെല്ലടിച്ചാലും എനിക്ക് അങ്ങ് പോയി നോക്കാതെ ഇപ്പ ഇതിലാണെങ്കിലും നോക്കാം എളുപ്പമുണ്ട് എന്റയും ഫോണിൽ കണക്റ്റഡ് ആണേ എന്റെ ഏട്ടടെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുവാ
ആണോ ആ അങ്ങനെ അതൊരു കണക്കിന് നല്ലതാ നമ്മുടെയൊക്കെ പിന്നെ ഇവിടെ- അങ്ങനെ ഈ ഏലത്തിന്റെ ഇതൊള്ളോണ്ട് - അവിടെക്കെ കൂടുതൽ ആൾക്കാര് വെക്കുവേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവരൊക്കെ കഴിച്ചിട്ടുണ്ട് കുറച്ചപ്പുറത്തെ നമ്മളൊന്നും അങ്ങനെ വെച്ചിട്ടില്ല പിന്നെ എല്ലാരും വീട്ടിൽ ക്കുള്ള ഉണ്ട് ഉണ്ടലോ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാരുടായിട്ട് പോകേണ്ട ഒരു ഇത് ഇവിടെ വരുന്നില്ല എല്ലാരും വീട്ടിൽ തന്നെ- ഉള്ളോണ്ടെ ഇപ്പ ഞാനും ചേട്ടയും പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ പോകുന്നുള്ളൂ എല്ലാരും കൂടെ പോകേണ്ട ഒരു കേസ് വരുന്ന അങ്ങനെ വന്ന ആകെ ഒരു കല്യാണ ആരുന്നു അതിപ്പ പിന്നെ അടുത്തായിരുന്നോണ്ട് പോയിട്ട് വന്നു അങ്ങനെയൊക്കെള്ളായിരുന്നു
ആ ആ ഇവിടെ പിന്നെ ഒത്തിരിയായി പറ പറയുന്ന അങ്ങനെ പിന്നെ കഴിഞ്ഞിടയ്ക്ക് അതും വെച്ചു അത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വൈഫൈയും എല്ലാം എടുത്തത്
അതപ്പ മാസം എത്ര വൈഫൈക്ക് ആകും
വൈഫൈക്ക് ആദ്യം ഓഫർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അത്ര ഒന്നും ഇ ല്ലടാ നാനൂറോ അങ്ങനെത്രേ ഉള്ളൂ
മാസവോ
ആഹ്
അപ്പ നമ്മൾ നെറ്റ് ചെയ്യേണ്ട ആവശ്യവില്ല ഇത് തന്നെ എടുക്കാലോ അല്ലെ
ഞാൻ ചെയ്യുന്നില്ല അതല്ലേ ഞാൻ പറഞ്ഞേ ഡെയ് ലിയില് കോളിന്റെ മാത്രം ചെയ്യും കോളും പിന്നെ ഈ നൂ ഒരു ജീ ബി ഒരു മാസത്തേക്ക് ഒരു ജീ ബി എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ഓഫർല്ലേ അതൊക്കെ ചെയ്യും എടി ഞാനീ വിളിക്ക എനിക്ക് വേറൊരു കോള് വരുന്നേ ശരി ആ